ത്രം.
നിസ്കാരം.
എന്തെല്ലാ വിശേഷോം
നല്ല വിശേഷം
ഇന്ന് പകല് വിളിച്ചത്പ്പോ കിട്ടിയാതേയില്ലല്ലോ
ഫുള്ള്തെരക്കേനു
ആഹ് ഫുള്ള് തിരക്കിലായിപോയല്ലേ കൊഴപ്പല്ല ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ ഞാൻ കരുതി ഒറങ്ങാൻ സമയത്തെങ്കിലും ഒന്ന് കിട്ട ആതെ വന്നിരുന്നെങ്കിൽ വളരെ വിഷമകരമായി പോയെനെ.
ഇപ്പൊ അങ്ങനെ കിട്ടോന്നുല്ല ഞാനാശുപത്രിയില ള്ളേ.
ആഹ് അങ്ങനെയാണല്ലേ കഴിച്ചില്ലേ.
ആഹ് കയിച്ച്.
ആഹ് എങ്ങനിണ്ട് കൊച്ചിന് കുറവായോ.
ആഹ് കൊഴപ്പല്ല വേദനണ്ട്.
അതെ ലേ എന്താ ചെയ്യാ മാറിക്കൊളും. ഉം ടെൻഷൻ. ഒന്നു ആവണ്ട ട്ടോ.
ആഹ്.
ആഹ് ആഹ്. ഉം പിന്നെങ്ങനെക്ക്യാണ് അ അവിടത്തെ. കാലാവസ്ഥക്കെങ്ങനെയ പോന്നു.
കൊഴപ്പല്ല മഴണ്ടയ്.
മഴയിണ്ട് ലേ യോ. പതിയെ സംസാരിക്കുന്നത് എല്ലാവാരും ഉറങ്ങായിരിക്കും പിള്ളാരൊക്കെ ഉറങ്ങുന്നുണ്ടാവൂല്ലേ.
അതെ.
അതെ അതെ അവ പതിയെ സംസാരിച്ചാൽ മതി കേട്ടോ എന്നാലും നമുക്ക് ഒരു ദിവസെങ്കിലും സൗണ്ട്. ഇട്ടില്ലെങ്കി കെടക്കാനൊരു പ്രയാസാണല്ലോ. പകല് വിളിച്ചപ്പോ കിട്ടാതെയായപ്പഴ് ഞാൻ ഈ സമയത്ത് നീ ഒന്ന്. ഫ്രീ ആവല്ലോന്ന് കരുതിട്ടാ വിളിച്ചേ.
ഉം ഞാനിത് വിളിക്ക്യാനായിട്ട് ഫ്രീയായതാ.
ഓഹോ. ന്നെ ഇക്കെന്ത് പറയുന്ന്. ഇക്ക വിളിക്ക്യാറില്ലേ.
അ വിളിക്ക്യലിണ്ട്.
ഉം ഉം. ഇക്കനെ ഞാന് വല്ലപ്പോഴൊക്കെ കാണാറുണ്ടായ്രുന്നു. ഇപ്പൊ ഒത്തിരി നാളായി കണ്ടിട്ട് ഷോപ്പിലില്ലായ്ര്ന്നോ.
ആഹ് ആണ് ആണ് കടേ ഉം കടേൽക്ക്.
ഞാ പോയപ്പഴ് ഒത്തിരി ചോക്ലേറ്റ് എല്ലാം തന്നു.
ഏഹ്.
ഒത്തിരി ചോക്ലേറ്റെല്ലാം തന്നു ഒരു ദിവസം ഞാൻ ഷോപ്പിലേക്ക് പോയപ്പോ.
കടേ പോയപ്പളാ.
ആഹ്. അത് എന്നിട്ട് നിനക്ക് തരണംന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നിനക്ക് തരാൻ പറ്റില്ല ഞാനതരു സർപ്രൈസ് ആയി ട്ട് നിന്നോട് പർഞ്ഞതുല്ല. വിളിക്കുമ്പോ പറയാന്ന് കരുതി പിന്നെ ഇന്നലെ വിളിച്ചപ്പ പറയാൻ പറ്റി ഇല്ല അത് കാരണാ പിന്നെ ഇന്ന് നൈറ്റില് പറയാന്ന് കര്തിയെ
ആ നന്നിയുണ്ട്.
അതെ അതെ എന്തായാലും ഉം എന്താ പറിയ? എല്ലാരൊക്കെ താ ഉറക്കാൻ കെടത്തിയിരിക്യാണ്. നല്ല മഴയല്ലേ മഴയായത് കരണം നല്ല തണു പ്പാണ്. എന്ത് തണുപ്പാന്നാ പറയണ്ടേ
ഉം അതെ
നമുക്ക് പൊതുപ്പൊക്കെ പൊതിച്ചു കിടന്നിട്ടുണ്ടെങ്കില് അത്രയ്ക്ക് അതീവ സുന്ദരം അവിടെങ്ങനെയാ അതീവ സുന്ദരമായ തണുപ്പുണ്ടോ?
അങ്ങനെ തണുപ്പൊന്നുല്ല. പൊതപ്പ് പൊതക്കേണ്ട തണപ്പൊന്നുല്ല.
അങ്ങനെയൊന്നും ഇല്ല അല്ലേ പക്ഷെ നമ്മള് വയനാട്ടിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളും ഞ ഞാനും നീയൊക്കെ ഒരു വേറെ വേറെ ഏരിയല്ലേ അതാണ് വൈത്രിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അങ്ങനെയാണല്ലോ അസാധ്യ തണുപ്പിന്റെ ഒരു ഏരിയയാണല്ലോ.
ഉം
ഒരു പ്രോബ്ലം
എന്താ എന്നിറ്റ്? പറയൂ വിശേഷം പറയൂ. ഇക്ക എവിടെ ഇണ്ട്. ഇന്ന് കളിയല്ലേ? പത്തരക്ക് കളി സ്റ്റാർട്ട് ചെയ്തതാണ്
ആഹ
അ്യോ അപ്പം അത് കാരണം കുറച്ചു സമയം ഒരു പന്ത്രണ്ട് മണീറ ഉള്ളിലായിട്ട് കഴിയും ആ അപ്പൊ പിന്നെ ഞാന് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോ വിളിച്ചതാ
ആഹ എന്നന്ന് നിങ്ങള അടെയല്ലേ
എങ്ങനെ അതെ അതെ അതെ അതെ അതെ കളിയാ കളിയ എനിക്ക് നിന്നെ വിളിച്ചിട്ട് മതിയല്ലോ എല്ലാ കാര്യങ്ങളും
ആഹ്
പിന്നെ നിന്റെ ഇക്ക പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്നെ നന്നായിട്ട് നോക്കണം ഉ ഫുഡ് കഴിച്ചോന്ന അറിയില്ല എന്ക്കാ ന ഫുഡ് വെച്ചന്ന അറിയില്ല അവള് പിന്നെ ഹോസ്പിറ്റലിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഉം ഇന്നലെ നിങ്ങളുടെ ഇക്കയും ഞാനും പോയിരുന്നു
ആണല്ലേ ഇക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് കൊച്ചിനെ കൊണ്ട് പോവവാണെന്ന്
അതെ അതെ
എന്നിട്ട് പിന്നെ നേര അങ്ങോട്ടന്നെയാണല്ലോല്ലേ പോയേ
അല്ലാതെ പിന്നെ
വേറെ ഉ പിന്നെ ഇതൊക്കെുണ്ടല്ലോ ഇത് ഉ എന്താ പറയാ ഉ ഉ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതുണ്ട് പിന്നെ എന്താ കളിക്കുന്ന ഒരു പാർക്ക് ഏരിയ ഉണ്ട് അങ്ങനെ അവിടെക്കെ പോയിട്ട്? പോവാാലോ, പിള്ളേരൊക്കെ ഉള്ളരല്ലേ? പിള്ളേരും കൂട്ടീട്ടൊന്ന് പോയിട്ട് പോവായിരുന്നു. പിള്ളേരും വാശി കാണിച്ചു കാണൂല്ലേ? വേണ്ട
ഉം ഉം പോണ്ടന്ന് പറഞ്ഞപ്പ പിന്നെ ഞിക്കാനോട് പറ പി പോോണ്ട.
ആ അതെ അതെ ഇനി പിള്ളോര എങ്ങനെ? പിന്നെ ഉപ്പിച്ചിിനെ കാണാതെ കിടക്കുവോ?
എങ്ങനെ?
ഉപ്പിച്ചിനെ കാണാതെ കിടക്കുവോ? റീന ഉപ്പിച്ചിനെ കാണാതെ കിടക്കുവോന്ന്.
ആഹ്!
അതെല്ലേോ
ഉം,
പോയി പവിനുപ്പപ്പക്കും ഉറക്കൻ വരില്ല എന്ന്. അല്ലടാ? പിന്നെ അവിടെ എത്ര ടൈം ആയി നോക്കണം കേട്ടോ? എന്റെ ഫോൺ ഓഫ് ആയത് കാരണം ടൈമ ഒന്നും നോക്കാൻ പറ്റത്തില്ല.
ഉം,
ഉ നിനക്ക് ഉറങ്ങാൻ ടൈം ആയി ണ്ടെങ്കിൽ ഉറങ്ങ കേട്ടോ, അതിനോട് പറഞ്ഞാ മതി. പറഞ്ഞിട്ട് വേണം പോവാനായിട്ടേ, നിനക്ക് ഒരു പതിവ്സ് സ്വഭാവുണ്ട് എന്ത്? പറയാതങ്ങ് വെച്ചു കളയാ. അപ്പൊ എനിക്ക് ഉറങ്ങാൻ ടൈം ആയി, ഞാൻ വെച്ചേക്കാണെന്ന് പറഞ്ഞിട്ട് പോയാ മതിയേ?
ഉം.
ആഹ് നീ അങ്ങനെ പറഞ്ഞു വെക്കയും ചെയ്യും. ഫോൺ ഓഫ് ചെയ്യുകയും ചെയ്യും പിന്നെ എനിക്കിവിടെ ഒരു ഒരു അഡ്രസ്സും കിട്ടത്തില്ല. അങ്ങനെ എത്ര നാളും ഞാൻ വിഷമിച്ചിട്ടുണ്ടന്ന് അറിയോ നിനക്ക്?
ഉം.
അതുപോലെ ആവർത്തിക്കരുത്.
ഓക്കെ മാഡം.
ഉം ഉം അതേ അതെ. പിന്നെ എന്തല്ലാം?
എന്താ കറി?
കാറി കാറി ഒക്കെ ങ്ങള ഇവിടെ വൈബല്ലേ.
ഉം.
കുബ്ലങ്ങേടെക്കറി, കുബ്ലങ്ങേടെക്കറി. പിന്നെ വേറൊരു സംഭവുണ്ട്, ഫിഷ് ഉണ്ട്ട്ടോ. ഫിഷ് ഉണ്ടേ ഫിഷ് എന്ന് പറഞ്ഞുട്ടെങ്കിൽ ഇന്ന്. ഉണക്കമീൻ ഫിഷായിരുന്നു, അത്പോയി ഉണക്കമീൻ മത്സ്യായിരുന്നു ഇന്ന്. അതന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒണക്ക മീൻ. കൊണ്ടാട്ടം മുളക്, അങ്ങനെ എന്തെല്ലാം തരായിരുന്നു. എന്നിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കഴിക്കുമ്പോണ്ടല്ലോ ഉണക്ക മീൻ മത്സ്യസൊക്ക ഉണക്കമീൻ. പിന്നെ വേറൊരു വേറൊരു ആയി വേറൊരു ഇല്ല വേ ഈറെ ഒരു ഭക്ഷണ സാനം കുടെ ഉണ്ടായിരുന്നോ എന്താന്നറിയോ വെയ്കീട്ട് ഞാ ഞങ്ങള് കാപ്പിക്ക് കഴിച്ചത് ചക്കയ്ടെ അപ്പം ചക്കയുടെ അപ്പം ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചക്കിയും ഉം പിന്നെ ശർക്കരയും എല്ലാം കൂടെ മി ചെയ്ത് മിക്സി അടിച്ച ടി പൊളിയാരുന്നു ട്ടോ പിള്ളേരെല്ലാം കഴിച്ചു, ഇക്ക കഴിച്ചു പറഞ്ഞു ചക്കെടപ്പം സൂപ്പർ ആയിട്ടുണ്ട് എന്തെരുരുചികരമായ അപ്പംന്നറ്ഞ്ഞ്ട്ട് ആൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ട്ണ്ട്
എന്നായിരുന്നു ഒരു ദിവസം റിനുപപ്പെനേം കൂട്ടി വായൊട്ടോ ണ്ടാക്കിത്തരുന്നുണ്ട് റിനുപാപ്പാ അന്ന് കഴിച്ചിട്ട് അതന്നെ പറയുന്നുണ്ടല്ലോ ഇത്രയും നാച്ചുറലായ ഭക്ഷണം കഴിക്കണ്ടെങ്കില് ആൻ്റിയുടെ അടുത്ത് വരണം റിനുപ്പാപ്പക്ക് അത് ഒത്തിരി ഇഷ്ടാ
നാളെ വരാ
റിനുപാപ്പെനേം കൂട്ടി വര്ണോട്ടോ ഉം ഉം വന്ന് കഴിഞ്ഞാല് ഞാൻ വിടത്തില്ലാന്ന് പറയണേ വീൻപപ്പയോട് ഇവടെ നിന്നിട്ട് പോയാ മ കഴിഞ്ഞ തവണ തന്നെ വന്നിട്ട് ശരിക്കൊന്നും കാണാനേ പറ്റിട്ടില്ല
നിനക്ക് വന്ന് കഴിഞ്ഞാ ആ നിമിഷത്തിൽ തന്നെ പോണ്ടേ അവിടെ അങ്ങനെ തര ഈ ഷോപ്പിലാള് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയാ പറയുന്ന അപ്പെല്ലാ തെരക്കടും മാറ്റി വെച്ചിട്ട് വരാൻ പറയണംട്ടോ
ആഹ് പറയട്ടോ
ഉം
എന്തായിരുന്നു നിങ്ങളെന്തായിരുന്നു കഴിച്ച
ഞങ്ങളന്ന് ചോറും ഏ ബീൻസ് ഉപ്പേരിയും ചിക്കൻ എ ഏ കോഴിക്കറിയും ഉം അച്ചാറും
ഉം
അതക്കെ
ഓ ഓ എന്നിട്ട് കൊച്ച് ഇപ്പഴും ചൊമക്ക് ന്ന്ണ്ടോ
ഞാനതിന് അവിടെയല്ല
ആണല്ലേ എന്താണെങ്കിലും ചൊമക്കോ വുണ്ടാവായിരിക്കും ല്ലേ ഇനി എത്ര ദിവസം കിടക്കണംന്ന പറഞ്ഞേ
നാളെവിടെയിരിക്കും
ഉം ഉം കൊച്ചിന്റെ ക്ലാസൊക്കെ
ക്ലാസൊക്ക പോയി
എക്സാമോ ഇങ്ങനെ പരീക്ഷയുടെ എന്തൊക്കെയോ അല്ലേ ഇപ്പൊ
അതായിട്ടില്ല അവർക്ക്
അത് ശരി അത് ക്ലാസ്സ് ഒന്ന് ഒരു ദിവസം പോവാതിരുന്നാല് വല്ല്യ പ്രയാസള്ള പിന്നെ എം ബി ബി എസിന്റല്ലേ ക്ലാസ്സ്
അല്ല
പിന്നെ
നീറ്റ് ഏ
അതേ എന്നാലും മുഴുവനും പഠിക്കേണ്ടി വരുല്ലേ.
ഉം.
നീറിനിപ്പപ്പ നിന്നെന്തിനോ വിടണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെന്തിനായിര്ന്ന്.
അത് എന്നാ ഞാൻ വിളിക്കാം.
ആണോ ആണോ ഓ ശരി ശരി ആടാ ശരി ശരി.
ആ ശരി ശരി.